ആ എന്തൊക്കെയ വിശേഷം
സുഖം
സുഖമായിട്ട് പോകുന്നല്ലേ നേരത്തെ വിളിച്ച സമയ പോയതാ
ഇല്ല സമയം പോയതറിഞ്ഞില്ല ഞാൻ വീണ്ടും സംസാരിച്ചോൊണ്ടിരിക്കുവായിരുന്നു പിന്ന ശരിീന്ന് പറഞ്ഞ അപ്പ ഞാൻ ടൈം നോക്കണം
അത
ഞങ്ങളാണെങ്കി ആറ് മക്കളായിുന്നേ ഉമ്മാക്കും മാത്തക്കും
അവിടെ
ആഹ ഞങ്ങളെ വീട്ടില് അപ്പൊ ഇപ്പൊ ഓരോ ൊക്കെ നമ്മള ഇങ്ങനെ നമ്മ ചെയ്യ ഴണല്ലോ ഈ ആറ് മക്കള ഞാൻ രണ്ടെണത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോ ആാരണത്തിനന് വേണ്ടി അവരെന്തോരം ചെയ്തിട്ടുണ്ടാവോന്ന് ആലോിക്ക അ
നമ്മളിപ്പോൊ രണ്ട് എനിക്കൊക്കെന്ന് പറയുമ്പോ എന്റെ മക്കൾ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് വലിയ മോളും ചെറിയ മോൾ തമ്മില് ആറേകാ വയസ്സിന്റെ ഡിഫറൻസ് ണ്ട് അപ്പഴൊക്കെ ഞാന് വിചാരി രണ്ട് ഒരു മോളായപ്പം എനിക്കത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കാരണം നമുക്ക് ഒരാക്ക് ഇതെല്ലാം ചെയ്തു കൊടുത്താ മതില്ലോ രണ്ടു പേരും കൂടിയാ ഇപ്പഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത് അപ്പ എത്ര എത്രമാത്രം കഷ് ഇഷ്ടപ്പെട്ട് അന്നത്തെ കാലവും കൂടി ആവുമ്പഴേ ഇപ്പ നമുക്ക് പിന്നെ അത്ര ബുദ്ധിമുട്ട് വരുന്നില്ല പക്ഷെ അന്നൊക്കെ ആവുമ്പോ എന്തെല്ലാം ബുദ്ധിമുട്ട് സഹിച്ചിട്ടായിരിക്കും ആൻ അതെ അതെ പക്ഷെ പണ്ട് അങ്ങനെയല്ലല്ലോ അന്ന് അവര് അത്രയും ബു ഇതാരിക്കില്ല നമ്മളൊക്കെ നോക്കി വളർത്തീട്ടിണ്ടാവ
അതെ അതെ പ്പ ഞാൻ ആലോയിക്ക ഒന്ന് രണ്ടെണ്ണം ആയപ്പോ എനിക്ക് രാ റി ഒറ ക്കം കിട്ടുന്നില്ലെന്ന് പർഞ്ഞോണ്ട് ഞാൻ എപ്പഴും ഹസ്ബൻഡിന്റെ വീട്ടിലുള്ള സമയത്ത് അവരോട് പറയും ഞാന് ഇത്രേം ദിവസം എനിക്ക് ഒറക്കം കിട്ടുല്ല കാര്ണം ഇവന് മോൻ ഒറങ്ങുമ്പോ മോളെ എഴുന്നേൽ മോള് നമുക്ക് മോനേന്ന് അപ്പൊ ഞാ ഓ അപ്പ ഞാൻ പറയുന്ന് നിങ്ങള് നോക്ക് ഞാൻ ഒറങ്ങ ട്ടെന്ന് പറയും അന്നരം പിന്നെ പിന്നെ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് ആലോയ്ച്ച് ചോയ്ക്കുമ്പഴൊക്കെ ഞാൻ വിചാരിക്കും റബ്ബേ ഞങ്ങളൊക്കേണെങ്കി ഞങ്ങളെല്ലാരും രണ്ടോ ഒന്നര രണ്ട് വയസ്സിന് വ്യത്യാസേ ഉളളൂ മക്കളൊക്കെ
അ ആ ഓ അത് അന്ന് പൊതുവേ ലെ പണ്ടത്തെ കാലത്ത് അത്ര രണ്ട് വയസ്സിന് ഡിഫ്രൻസ് ആണ് ഏറ്റവും വലിയ ഡിഫ്രൻസ് സ്ന്ന് പറയുന്നത് അങ്ങ ആ രീതിയിലോട്ട് അപ്പൊ അത്രീറ മക്കളെ അവരൊക്കെ എങ്ങനെയാ നമുക്കൊന്നും ആലോയിക്കാൻ കൂടെ വയ്യ അതൊന്നും
ആ അപ്പൊ ഞാൻ ത എന്റെ താത്താനും ഞാൻ രണ്ടു വയസ്സിന്റെ ഡിഫ്റൻസ് എന്റെ അനിയനും അങ്ങൻ തന്നെ അങ്ങനെ ഈ അപ്പൊ ആറാമത്തെ കൊച്ചായപ്പോഴും ഞാന് എട്ടില ഒൻമ്പതലങ്ങാണ് പഠിക്കുമ്പം ആറാമത്തെ കൊച്ചായി
അ ആ
ഞാൻ രണ്ടാമത്തതാ
അതെ
അപ്പൊ ഈ ആറെണ്ണത്തിനെ ഒരുമിച്ചിന്നാരാ നാലാം ജനത്തിനൊക്കെ കുഞ്ഞ് എല്ലാരും ചെറു ചെറുതല്ലേ
അതെ എല്ലാവരെയും നോക്കി വളർത്താന്ന് പറിമ്പോ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് എന്റെ വീട്ടിലാവുമ്പോ എന്റെ വീട്ടില് ആ ഞങ്ങൾ കൊറേ ആളുകളൊന്നുല്ല ഞാനാ വല്ല്യ മോള് ആഹ് എനിക്ക് ന്ന് പറഞ്ഞാല് എന്റെ ഉം ഉമ്മന്റിം ഉപ്പന്റിം കല്യാണം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷത്തിന് ശേഷാ ഞാൻ ഇണ്ടാവുന്നേ പിന്നെ പ്രസവ ത്തോടെ ഇൻ്റെമ്മ മരിച്ചിട്ടിണ്ടായിരുന്നു അങ്ങനെ ബ്ലീഡിംങ് ഒക്കെ ആയിട്ടെ അപ്പ ഇമ്മാനെ ഞാൻ കണ്ടിട്ടില്ല എന്നെ ഇങ്ങോട്ടും കണ്ടിട്ടില്ല അപ്പോ നമ്മള് അത്രെ അത്രീം കൊറെ ആളുകൾ ഇല്ലാത്തോണ്ടാരിക്കും അങ്ങനത്തുള്ള ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞിട്ടില്ല ട്ടോ പിന്നെ ഞാൻ എന്ന് പറഞ്ഞാല് എന്റെ ഉമ്മന്റെ അമ്മ എന്നെ നോക്കി വളർത്തിയത് അവിടെയാണെ ങ്കിലും ആ ആറാൺമക്കളും അതൊക്കെ ആന്റെ ഉമ്മേ ഒരു പെൺകുട്ടിയായിട്ടിണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അവിടെയാ നിന്ന് വളർന്ന അത് പിന്നെ പിന്നെ എനി എനിക്കൊരു അഞ്ചാറ് വയസ്സായതിനു ശേഷമാണ് എന്റെ ഉപ്പ വീണ്ടും ഒരു വിവാഹം കഴിച്ചത് അതില് ഇപ്പൊ എനിക്ക് ഒരു അനി യത്തി അനിയനും ഉണ്ട് അപ്പ നമുക്ക് കുറേ ആളുകൾ ഇല്ലത്തതിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല ഞ കുറച്ചാളുകളായിട്ട് ആ രീതിൽ അങ്ങനെയാണ് പോയത് എന്നാലു അറിയാക്ക പണ്ടത്തെ കാലല്ലേ നന്നായിട്ട് ബുദ്ധിമുട്ടുംന്ന്റ പ്പാണ്
ഹ് ഹ്
പിന്നെ എന്റെത് എന്റെ കേസിലൊക്കെ എന്നെ ഇപ്പൊ ചെറിയ നമുക്ക് നമ്മള് പ്രസവിച്ചതിനു ശേഷാണ് നമ്മൾ അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നത് ചെറിയൊരു കുട്ടിയെ നോക്കണെങ്കില് ആ പാല് കൊടുക്കേണ്ട സമയങ്ങള് ആ നേര ആ സമയം സമയം നമുക്ക് ലേക്റ്റോജെനൊക്കെ കലക് ക്കി തരാന്നൊക്കെ പറഞ അതൊക്കൊരു അതിനായിട്ടൊരാള് ഇരിക്കതന്നെ വേണല്ലോ
അതെ അതെ വേണം വേണം
ഇവരൊക്കെ എങ്ങനെയായിരിക്കൊന്നെ നോക്കി വളത്തിയതെന്ന് ഞാനങ്ങെ ചിന്തി
അല്ല ഞാ ഇങ്ങനെ ഞാപ്പൊ ഇവടെ തിരുവനന്തപുരം എസ് ഐ ടി ഹോസ്പിറ്റലിൽ എന്നാന്ന് പ്രസവിച്ചതേ അപ്പൊ അവടെ അധികവും ലാക്റ്റോ കലക്കി കൊടുക്കുവല്ലേ അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പാല് ബ്രസ്റ്റ് ഫീഡിനേക്കാ ബുദ്ധിമുട്ട് അതാണെന്ന്
ആഹ് അതാണ്
ആ കാരണം ചെല കൊച്ചുങ്ങക്കത് പറ്റത്തൂല്ല
ഹാ ഭയങ്കര ബുദ്ധിമുട്ട് ഞാനിപ്പൊ എന്റെ കാ ഇവിട്ത്തെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വൈഫ് പ്രസവിച്ചിരുന്നപ്പൊ ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന ആൾക്ക് പാലില്ല അപ്പൊ നമ്മള് ഇത്ങ്ങനെ രാത്രി ഒക്കെ ല്ല അപ്പന്നമ്മൾ രണ്ട് മണിക്കൂർ എടവിട്ടിത് കൊടുക്കണല്ലോ മക്കള ടൈം ആവുമ്പോ എണീക്കും ചെയ്യല്ലോ അപ്പൊ അതിങ്ങനെ കൊടുത്തപ് പ്പെ ആണിത് ഞാനിതിങ്ങെ ചിന്തിച്ചത് അപ്പോ എന്നൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കുംഇവര് വളർയത് ന്നില്ലത് നമ്മൾ ആ ഒരു ടൈമം ആവു പ്പൊ ആ മില്ലി അഹ് കറക്റ്റ് അത്ര എടുക്കാൻ പ
പറ്റുള്ളൂ ആ ഇനി വെള്ളത്തിന് ത്തി പോലും ചൂട് കൊറച്ചു പോലും കൂടി പോവാൻ പാടില്ല കുറയാ
കൊറയാമ്പാട് അതെ പ്പം ഞാങ്ങ വിചാരിക്ക ബ്രസ്റ്റ് നമുക്കിപ്പൊ പാല് കൊടുക്കാനുണ്ടാവന്നൊക്കെ പറഞ്ഞത് ഒരു അനുഗ്രഹാണ് അഹാ നമുക്ക് അവർക്ക് വെശക്കുന്ന സമയത്ത് നമുക്ക് കൊടുത്താ മതില്ലോ അതും മടിയുള്ള കാലഘട്ട ചെല ആളുകൾക്ക് സൗന്ദര്യം പോവുന്ന് പർഞ്ഞിട്ട് ട്ട് കൊടുക്കാതിരിക്കുന്നക്കെ ഒരു കാലഘട്ട ആണ് ഇപ്പോ. ആ പ്രസവിക്കാൻ തന്നെ നിൽക്കുന്നെ അതെ അതെ അതെ അ ഞാനിപ്പോ ഒരു ഇങ്ങനത്തെ പോലെ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോ തന്നെ അവിടെള്ളൊരു പെൺകുട്ടി പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു എന്താ എനിക്ക് വിചാരിച് ഇത്രയും മുന്നോട്ടുള്ള ചിന്താഗതി ള്ള കുട്ടികളുണ്ടെന്ന് അവർ അവരിങ്ങനെ പറയാണ് പ്പം സ്പേമും ഇതൊക്കെ ആ അതിൻ്റ എനിക്ക അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് അയിനെ കുറിച്ച് പറയാൻ അറിയൂല്ല. ആ ആ ഡൊണേറ്റ് ഡൊണേറ്റ് റ്റ് യ്യല്ല നമ്മള് അവിടെ കൊണ്ടുപോയി കൊടുക്ക. ന്നിട്ട് ഫ്രീസ് യ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യള്ള ടൈമിന് അത് വെച്ച് അങ്ങനെയൊക്കെ അതായത് ഇപ്പഴും ന്നും അവര് ക്ക് താല്പര്യം ഇല്ല ഇപ്പം ഒരു മുപ്പത് വയസ് കഴിഞ്ഞിട്ട് മതി അതൊക്കെ ഞാന് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങള് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ആ എന്താ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നേ സ്പേമും അതുപോലെ അങ്ങനെയാ അണ്ടോം ബീജവും അവിടെ അതിന്റേതായ എന്തെങ്കിലും സംഭവങ്ങളായിരിക്കും ഓഫീസ് ഒന്നും അല്ല അങ്ങനെ ഉണ്ടാവുമല്ലോ അവിടെ കൊണ്ട് പോയി കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്താണ് ആവശ്യം അത് അതായത് അത്രയും ആ അത്രയും ശ നല്ല സ്പേമും ഇതൊക്കെ നോക്കിട്ട് കൊടുക്കായിരുന്നു എന്നിട്ട് നമുക്ക് ആവശ്യം ഇണ്ടാവുമ്പം ഇ ചെ ചെയ്തിട്ടായിരിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞി അപ്പേ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇണ്ടല്ലോ അതൊക്കെ ഒന്ന് പറയുമ്പോ ചെറിയ ചെറിയ മക്കളാണ് അപ്പൊ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ കാലം ആ
എനിക്കിപ്പ ഞാൻ കല്യാണം കഴിഞ്ഞ് നാല് മാസ ആയപ്പോ നാല് മാസം ആവുമ്പോഴേ ഗർഭി നാലുമാസം വർഷ അല്ല നാലു മാസം അപ്പ തന്നെ ഇവിടെ ഭയങ്കര വെപ്രാളം ആരുന്ന് എന്നി അതു കൊണ്ടു കൊറേ ഹോസ്പിറ്റലിലക്കെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഓ നാലു മാസായപ്പം ഉ ആസ്പറ്റലിലൊന്നും അല്ല അത് ഞാൻ എല്ലാരും
ആ ചോദിച്ചിട്ട് ആ ക്ഷെ എന്റേതൊന്നും അന്നാ പ്രശ്നമൊന്നുമില്ലട്ടോ എന്റേത് ന്ന് പറയുമ്പോ ഞങ്ങള് നമ്മള് വേണ്ടാന്ന് വെച്ചിട്ട്ന്നായിരുന്നു ഒരു ഏ ഏഴ് എട്ട് മാസത്തിന് ശേഷാണ് നമ്മള് ഫസ്റ്റ് മോക്ക് വേണ്ടിട്ട് ട്രൈ ചെയ്യുന്നത് തന്നെ ക്ഷേവിടെന്നും ഇനി ആരെങ്കിലും പറഞ്ഞൊന്നു നമുക്ക് ക്കറിയൂലാട്ടോ അന്നൊന്നുപ്പോന്ന് പറഞ്ഞാലും തിരിയല് പ്രായില്ല പതിനെട്ട് ആവുന്നേള്ളൂ അങ്ങനെ ഗ
ആ ആ അപ്പൊ ഇത് ഇങ്ങനെ അവരടുത്ത് ചോദിച്ചാ ട്ടായിരിക്കും അവരെന്നേംകൊണ്ട് കുറേ ഹോസ്പിറ്റലിലൊക്കെ പോയി അപ്പം പ്രത്യേകിച്ച് പ്രശ്നൊന്നുല്ല എനിക്ക് കുഞ്ഞിലെ മുതലേ പി സി ഒടിയുണ്ട് ഈ ഫസ്റ്റ് മെൻസസായാ സമയം മുതലേ പി സി ഒ ടി ഉണ്ട്
ആ ഇനി ആ പി പി സി ഒ ടിക്കെ നല്ലപോ നമ്മള് വെയ്റ്റ് കൂടോ
അയ്യേ ഞാൻ ഈർക്കിലിന്റെ ഈർക്കില് എന്നെക്കാ മെലിഞ്ഞ അല്ലെ ഈർക്കില് എന്നെക്കാ തടിയുണ്ട് ഞാൻ അത്രയും മെലിഞ്ഞിട്ടാ എനിക്കാണെങ്കി വിശപ്പും ഇല്ല മുടി പിന്നെ പറയും മുടി കൊഴിച്ചില് വരും എനിക്ക് മുടികൊഴിച്ചിലൊന്നും ഇല്ലായിരുന്നു
എനിക്ക് പക്ഷേ അത് എനിക്കും അതെ എനിക്കിപ്പോ കുറച്ചായിട്ട് ഞാനേ അൻപത്തെട്ട് ട്ടാണ് വെയ്റ്റ് മാക്സിമം പോയ ഇണ്ടാവാറുണ്ടായിരുന്നത് ഞാ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ട്ടോ വൺ സിക്സ്റ്റി സെവൻ ഒക്കെ ഉണ്ട് അപ്പൊ ഇപ്പൊ ഞാന് കൊറച്ച് ആ ഇപ് ഇപ്പൊ ക കൊറച്ചിങ്ങണ്ടായിട്ട് ഞാനിപ്പോ അറുപത്തി അഞ്ച് അറുപത്തി ആറുമൊക്കെ എത്തി അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷന് പിന്നെ എനിക്ക് തന്നെ ഇതുപോലെ നമുക്ക് ഊരവേദന ഓരോ വേദനകളൊക്കെയായിട്ട് ഞാൻ കാണിച്ചപ്പോ പറഞ്ഞു പി സിയോടി ണ്ട്ന്ന് പറഞ്ഞു അപെൻക് അപ്പൊ എന്നോട് ങ്ങനെ പറഞ്ഞു പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കില് മരുന്ന് കുടിക്കാർന്ന് സിയോ ടി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അപ്പൊപ്പോ ചെറിയ മക്കളല്ലേ ഇപ്പ ന്ത്യായാലും വേണ്ട മൂന്നരൊക്കെ അല്ലേ ആയിട്ടുള്ളൂ ഇനി വീടൊക്കെ ആവട്ടെ നല്ല രീതിയിൽ ഇങ്ങനെ നിക്കാണ് അപ്പോ അങ്ങനെയാണെങ്കി അത് നമ്മള് ഫുഡില് നിയന്ത്രിക്കാന്നാ പറഞ്ഞിട്ട്ള്ളത് അപ്പൊ ആ ചെലര് ബട്ട്‌ നന്നായിട്ട് മെലിയും ചെയ്യൂല്ലേ പി സി ഒ ഡി ഇണ്ടെങ്കില്
ഞാ ഞാന് ഫസ്റ്റ് ത്തെ ഗർഭിണിയായ ആ ഫസ്റ്റ് ആയെന്നറിഞ്ഞ സമയത്ത് നാല്പ്പത്തി ഏഴായിരുന്നെ നാൽപ്പത്തി അഞ്ചായിരുന്നു കിലോ ഒമ്പതാം മാസം പ്രസവിക്കാൻ പോണ സമയത്ത് ത്ത് വെയിറ്റ് നോക്കിയപ്പോ നാല്പ്പത്തൊമ്പത്
അപ്പൊ നിങ്ങൾ ഇല്ലല്ലോ വയ് റ്റ് വളരെ കൊറവല്ലേ
ആ വെയ്റ്റില്ല പക്ഷെ കൊച്ച് കൊച്ച് രണ്ടേ അറുന്നൂറുണ്ടായിരുന്നു കൊ രണ്ടറുന്നൂറുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ രണ്ടാമത്തെ പ്രസവത്തിൽ കുറച്ചും കൂടെ ഒക്കെ ഇമ്പ്രൂവ്മെന്റ്ണ്ടായി പത്ത് കിലോ കൂടി അമ്പത്തി പത്തൊമ്പത് ഉണ്ടായിരുന്നു പ്രസവിക്കാൻ പോയപ്പം
അയ്ശരി ഞാൻ പിന്നെ പെട്ടെന്ന് വെയിറ്റ് ഞാനേ ഇത്രയും കാലത്തിന്റെറെ ഇടയ്ക്ക് പറഞ്ഞ പോലെ നമ്മള് തീരെ വെയിറ്റ്ല്ലാതെ നിക്കുന്ന ഒരാൾ പെട്ടെന്ന്ങ്ങട്ട് വെയിറ്റ് കൂടുമ്പോ നമ്മക്ക് തങ്ങട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമു ആ അപ്പ പിന്നെ
ഞാൻ ഇപ്പോഴും വെയ്റ്റൊന്നും ഇല്ല ആ സമയത്ത് അമ്പത്തൊമ്പത് ഉണ്ടായിര്ന്നെങ്കിലും പ്രസവശേ പ്രസവശേഷം മെൻസസായിട്ട് കുളിചേർന്ന അപ്പൊ ആ സമയാവുമ്പോ വെയിറ്റ് വയ്ക്കോന്ന് പറയും പിന്നെണെങ്കില് പ്രസവ ച്ച് കിട്ടുന്ന വയ്റ്റോക്കെ എനിക്കീ ആ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല
ഏ ഞാന് പ്രസവിച്ചൊക്കെ എണീക്കുമ്പോഴൊക്കെ ഒരു എൺപത്തി സംതിങ്ങാവും നമ്മക്കെന്നെ നമ്മളെ കാണുമ്പോ പേടിയാവും അത് രണ്ട് പ്രസവത്തിനും ഉണ്ടായിരുന്നു പക്ഷെ അതേപോലെ ഒലിചങ്ങട് പോവും കുട്ടികള് പാല് കുടിക്കുന്ന ഒരു നാല് മാസം അഞ്ചു മാസം ആവുമ്പോഴേക്കും പറ്റി പോവാറ
ഇവിടല്ല ഇവിട ഹസ്ബന്റ് വീട്ടുരൊക്കെ എന്റട്ത് ചോയിക്കും നീ എന്ത് ന്നിട്ട ഒട്ടും തടിക്ക് ഫസ്റ്റ് പ്രസവം ഇവരാണ് എടുത്തതെ ഹസബന്റിന്റെ വീട്ടുകാര ഇവര് കുറച്ച് അധിക കുറച്ചള്ളവരാ അപ്പൊ അവര് ആ നല്ല നോക്കും
ആ ആ
വേണ്ടതെന്ത വെച്ചാല് മറ്റേ ആട്ടും സൂപ്പൊക്കെണ്ടല്ലോ ഞാനീ ആടേ തിന്നാ ത്താളാണ് എന്നെ കൊണ്ട് ആട്ടിൻ സൂപ്പൊക്കെ കുടിപ്പിച്ച് ഓ അങ്ങനൊക്കെ ഇവര് പരം നോക്കാൻ പറ്റുന്നതിന്റെ പരമാവധി നോക്കി പക്ഷെ പെറ്റണീച്ചപ്പോ തടിയില്ല അങ്ങനെ ഇവര് ഓയിക്കും തിന്നുന്നതൊക്കെ ആഹ് ആ പ്പ ഇവര് ചോദിക്കുവാ തിന്നുന്നതൊക്കെ എവിടെ പോയി നിന്ന തടി വെപ്പിക്കാൻ ഇനി എന്തര് ചെയ്യോ പ്പ ഹസ്ബൻഡ് പറയും ഹസ് ബൻഡറ് പറയും മരുന്നും ഗുളികെം ഒന്നും കഴിക്കരുത് തടി വെക്കാൻ
ആ അത് കഴിക്കാൻ പാടില്ല
ഹസ്ബന്റെ ഉമ്മ പണ്ട് കുഞ്ഞ ഇവരെ കല്യാണം കഴിഞ്ഞ സമയ തടിയില്ലെന്നും പറഞ്ഞ് ഹസ്ബന്റിന്റെ വാപ്പ ആ ഒരു ഗുളിക വാങ്ങിച്ചു കൊടുത്തായിരുന്നു ആ അങ്ങനെ തടി വെച്ച് കൊറച്ച് തടി വെച്ചു അന്നൊക്കെ നല്ല നല്ല ഭംഗിയുള്ള തടിയായിരുന്നു
ആ ആ ഇപ്പൊ നന്നായിട്ട് തടിച്ചോ?
പിന്നെ ആ അതിന്റെ സൈഡ് എഫക്ട് കേറി ഭയങ്കര തടിയായി പിന്നെ വാതോം തേയ്മാനോം അതും ഇതും എല്ലാം വന്ന് ആ ഗുളികേന്റെ സൈഡ് എഫക്റ്റ് ആണ് വീണ്ടും ആയി ശരി ശരി